ഹലോ.
ആ ഹലോ.
അവിടെ റേഞ്ച് ഉണ്ടോ?
ആ റേഞ്ച് കുറവാണെന്ന് തോനുണു ഇവിടെ?
ഏ
കേക്കണ്ല്ലേ? ആഹ് എന്താ വർത്താനം?
നല്ലത്. പിന്നെന്തൊക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
പിന്നെന്താ, അങ്ങനെ പോണ് ഫുഡ് കഴിച്ചു.
മക്കളൊക്കെ സ്കൂളിൽ പോയോ?
മക്കളെക്ക സ്കൂൾ പോയി.
ഇങ്ങക്കെത്ര മക്കള?
നാല് മക്കള്.
നാല് മക്കള് ല്ലേ?
ഉം ഉം.
നാലാണുങ്ങള?
മ് ഒരാണ് മൂന്ന് പെണ്ണ്, നിങ്ങക്കോ?
എനിക്ക് രണ്ട് കുട്ടികളാ.
ഏ
ഹസ്ബൻഡ് പണിക്ക് പോയിട്ടു എനിക്കൊരാണ് ഒരു പെണ്ണ്.
ആഹ് ആ. ഹസ്ബൻഡ്?
പണിക്ക് പോയിട്ടുണ്ടാവല്ലേ?
ആഹ് ആ പോയി പോയി. കോഴി ഫാമ്ക്ക് പോയി. കോഴിഫാമ ഉം ഉം ഉം.
ഇന്നെന്താ സ്പെഷല് വെള്ളിയാഴ്ചല്ലേ?
ഷ്യല് ഇന്നലെ രാത്രി ബ്രോസ്റ്റുണ്ടാക്കീന്നു. ഇന്ന് രാവിലെയും അതാണ്.
ഇങ്ങളി ങ്ങനെയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുവോ?
ആ എടയ്ക്ക്ണ്ടാക്കും.
ഏ മക്കക്ക് സ്പെഷ്യല് വേണല്ലേ?
ആ മക്കക്ക് ഇഷ്ട്ടാണ്. പിന്നേ, ഞങ്ങക്ക് ദോശ ദോശ. രാവിലെ ദോശ, നിങ്ങക്കോ?
അത് ദോശ ങ്ങള് ഐഡ്യാ കൊണ്ടാണോ ചുടല്
ആ ആ ഈ പച്ചരി വെള്ളത്തിലിട്ടാണ്ട്
ആ
ഇവിടില്ല.
അങ്ങനെ.
കൊറച്ച് ചോറും കൂട്ടി അരച്ചിടും, അരച്ച്‌ വെക്കും. അപ്പസോഡാപ്പൊടി ഉം ഉം അപ്പൊ രാവിലെ അത് പൊന്തി വരും അങ്ങനെ ദോശ ചുടും.
ആ ഞങ്ങളവിടെ വെള്ളപ്പംന്ന് പറയും നിങ്ങളവിടെ ദോശേന്നാണോ?
ദോ ദോശേണ്
നിങ്ങള് പിന്നെ എങ്ങട്ടേനും എ കുട്ടികൾക്കൊഴിവിന്റെ ദിവസൊക്കെ ടൂറൊക്കെ പോക്വോ?
ആ ടൂറൊക്കെ പോവലുണ്ട് ഇനി പോണം വയനാട്ടക്ക് പോണം.
വയനാട്ട്ക്ക് പോണല്ലേ? എങ്ങനേ ശനി ഞായറൊക്കെയാണോ പോകല്?
ആ ശനീം ഞായറും പോവും സ്കൂളിൽ സ്കൂളൊന്നും ഇല്ലാത്തന്നു.
കുട്ട്യാള് മ് മൂത്തത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
മൂത്തത് ഏയില്.
ഏഴാം ക്‌ളാസിലെത്തീലെ?
ഉം ഉം ഉം
ചെറുതോ ചെറുത് പോന്നൊണ്ടോ?
ഇല്ല ചെറുതിന് രണ്ടേമുക്കാല്
ഏ കെടന്നൂറങ്ങുവാ?
ഉറങ്ങീയിട്ടില്ല വയറെളക്കാണ്.
കാമിച്ചീനോ?
ആ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, അയിറ്റൊന്നും പോകാത്ത കൊറ പ്പേരുന്നു എന്നിട്ടിപ്പ വയറ്റിന്ന് പോകല് പോക ഭയങ്കര പോക്ക
കൊറവുണ്ടോ?
കൊറയ ഇല്ല കൊറയാനായിട്ടില്ല.
ഇന്നെന്താ കറിക്ക് കിട്ടിയത്?
ഇന്ന് കറിക്ക് കറിക്കെത്താ മുരിങ്ങ താളിപ്പ്
കയ്പ്പങ്ങ ഉപ്പേരി ചിക്കൻ പൊരിച്ചത്.
ആ ഇന്ന് അതാണല്ലേ സ്പെഷ്യല്.
ആ ആ അത് ആ നിനക്കെന്താ?
ഞങ്ങക്ക് ഇന്ന് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടേ ഹസ്ബന്റിന്റെ പെങ്ങമ്മാരൊക്കെ വന്ന്ണ്.
ഏഹ് ഓലൊക്കെവന്ന്ക്ണൊ?
ആഹ് ഓലൊക്കെ വന്ന്ണ് അപ്പൊ ഉ ന്റെവീട്
ആഹ് അല്ല
അങ്ങനെ
പിന്നെ പിന്നെന്താ?
പിന്നെ സുഖാണ് ങ്ങനെ പോണ് മഴണ്ടോ അവിടെ?
ഉം നല്ല മഴേണിവടെ.
നല്ല മഴണ്ട്ലേ
ഉം നല്ല മഴേണ്. പിന്നെ മക്കളൊക്കെ സ്കൂൾക്കോയീലേ? ഹസ്ബന്റിന് ഫാം കോഴി ഫാമാണ്, കൃഷിയാണ്.
കൃഷിണ്ട്ലേ?
കൃഷിണ്ട് കൃഷിണ്ട്.
എങ്ങനെ വരുമാനങ്ങളൊക്കെ വര്ന്നുണ്ടോ?
ആഹ് വരുമാനൊക്കണ്ട് വരുമാനൊക്കെ.
ങ്ങളുടെ സ്ഥൽത്തെന്നാണൊ കൃഷി എട്ക്ക്ണത് അല്ലാതെ വേറെ.
അല്ല അല്ല കൊർച്ച് പു കൊർച്ച് വ്ട്ടാണ്.
ആഹ് ആഹ് പിന്നന്താ ഫുഡഴ്ച്ചോ?
ആഹ് രാവിൽത്തെ ബ്രേക്ക് ഫാസ്റ്റ് കഴിച്ച്.
കഴ്ച്ച് എന്താ രാവിലെന്തേര്ന്ന്?
രാവിലെ പത്തിരേനു.
ഏഹ് ചിക്കം കറിം പത്തിരി ലേ
ഉമ്
ഇര്ന്നാരക്കള്ളതല്ല ലേ
ഇന്ന് വിര്ന്നാര്ണ്ട് അതോണ്ട് പത്തിരിം ചിക്കം കറിം.
ആഹ് ആഹ് ങ്ങനെ.
സ്കൂൾ എപ്പളാ വിട സ്കൂൾ എപ്പളയാവ്ട?
സ്കൂള് ഒരു നാലരൊക്കെ ആവും.
നാലരെക്കാവുലെ വിട?
ആഹ് നാലരയാവും പത്ത് മണിക്കല്ലെ തൊട്ങ്ങാ? ഓനെത്താ ഓന് ക്ഷീണം ക്ഷീണത്തി ല്ങ്ങനെ കെടക്കാണ്.
കുട്ടിക്ക് കഞ്ഞ്യാ കൊട്ക്ക?
ഉമ് കഞ്ഞി കഞ്ഞ്യൊന്നും കഴിക്കൂല. അപ്പ അങ്ങനെ ഈ സുഖല്ലാത്തോണ്ട്പ്പോ കഞ്ഞി ലേശം കൊടുക്കണം ആഹ് മുട്ട മതി മുട്ട. ഉമ് മുട്ട മതി.
ഏഹ് വയർ മുട്ട കൊടുക്കോ?
ഉമ് ഉമ് അത് കൊട്ക്കൊന്നുല്ല്യ.
കുട്യാളെ ബസ്സിലാണൊ പോണത് അല്ലങ്കെൽ ആക്കികൊടു
ആഹ് അല്ല ബസ്സിനാണേ ബസ്സിന് പോകും. ആഹ് ബട്ന്ന് ഞമ്മളെ അടുത്ത്ന്നന്നെ ബസ്സ് കേറാൻ ഉമ് സെല റോഡ്ണ്ട്. അവ്ട്ന്ന് ബസ്സില് പോകും. അങ്ങനെ ആഹ് ആഹ്.
പഠിക്ക്യൊ കുട്ട്യാള്?
ഉമ് കൊഴ്പ്പല്ല്യ വല്യതൊന്നുല്ല ന്നാലും ഒരാള് കൊഴപ്പല്ല. മാറ്റാള് ക്കര് വല്ല്യ ത് ഇല്ല മൂത്തോള് വ പിന്നെ വല്ലാതെ ങ്ങട്ട് ഇല്യ ചെറി രണ്ടാമത്തോള് കൊറച്ചൊക്കെ പഠിച്ചും
കുറച്ച് പഠിക്കുലെ
ഉമ് ഉമ് ചെറിയോളും കുഴപ്പം വല്യ തില്ല എന്നാലും ഒരാവറേജ് ഒരാവറേജ് റിയ
ആഹ് അത് ശരിയാവും മക്കളല്ലേ
ആഹ് ആഹ്
വീട്ടിലാരെക്കെണ്ട് വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ന്റെ വീട്ടിലോ
ആഹ്
ന്റെ വീട്ടില് ഉമ്മ, ഉപ്പ ഏഹ് മൂന്ന് അനിയ രണ്ട് അനിയത്തിമാര് രണ്ട് ആങ്ങളമാര്
കൂട്ടു കുടുംബാണ് ലെ
കൂട്ടുകടുംബമാണ് വല്യ കുടുംബാണ് രണ്ട് ന ല്ലരും ഉണ്ട്‌ ഏഹ്
ങ്ങള് വേറെ പോയിട്ടില്ല
ആഹ് ഞങ്ങള് വേറെ പോയി വേറെയാണ് താമസിക്കുന്നത്
ഞാൻ നിങ്ങളും ഹസ്ബൻറും മക്കളും ലെ
ആഹ് ഞാനും ഹസ്ബൻറും മക്കളും
ഇനി നാളെ മദ്രസ്സൂ സ്കൂളൊന്നും ഇല്ലല്ലോ നിങ്ങളെ
ആഹ് ഇല്ല എവിഡ്ക്കും ഇപ്പൊ പോകുന്നില്ല മയയല്ലേ
മയ ഇന്ന് മയണ്ടവടെ
ഇന്ന് നല്ല മഴേണ് അവിടെ മഴ ഇണ്ടോ
ഇവിടെ മഴ അങ്ങനെ പെയ്തിട്ടില്ല
ആഹ്
മയക്കാറ് മൂടിങ്ങനെ നിക്കുന്നുണ്ട്
നിക്ക്ണ്ണ്ട് ലെ ഉം ഉം ഉം ഇവിടൊക്കെ നല്ല മയന്നാണ് ഇന്നലൊക്കെ പെരും മയെന്നെ രാത്രി ഏഹ്
അവിടെ തോട് പുയൊക്കെ എടുത്തുണ്ടോ
ഏഹ് എടുത്തില്ല ഞങ്ങളൊക്കെ എടുത്ത് മലയാണ് മല മല
മലേലെ
ഉം പൊഴ കൊറച്ചാണ്ട് പോണം തോട് ചെറിയ തോട്പടെ എടുത്തണ്ട്
അത് കൈത്തോടാണ്
ഇസ്കൂളിലെ എക്സാമൊക്കെ ആയോ മക്കൾക്ക്
ഏഹ് എക്സാം ആയിട്ടില്ല എക്സാം ആയിട്ടില്ല അപ്പ മീറ്റിംഗ് കഴിഞ്ഞ് രണ്ട് മീറ്റിംഗ കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ ഉണ്ട്
സ്കൂള്ല് അതിന് പോണം ആഹ് മീറ്റിങ്ങിന് പോണം മീറ്റിങ്ങിന് പോണം പോയിട്ടില്ലെങ്കില് പോകാതെക്കാൻ പറ്റൂല അപ്പൊ മീറ്റിങ്ങിനൊക്കെ പോകും
അവിടെ മറ്റേ കാർഡുകളൊക്കെ ഒപ്പിടാനോ
ആഹ് ഒപ്പിടാനും പിന്നെ കുട്ടിയളെ പഠിത്തത്തിന്റെ നെലവാരം പറയാനും ഒക്കെ
അങ്ങനെ നിലവാരംറ്റ
ആഹ് ആഹ് ആഹ് ങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ന്നിട്ട് ഹസ്ബൻഡ് ആഹ് എല്ലാ മക്കളും സ്കൂൾ പോയി ഹസ്ബന്റ് പോയോ ജോലിക്ക് പോയോ
ഹസ്ബൻഡ് ജോലിക്ക് ഇന്ന് വെള്ളിയാഴ്ചല്ലേ ഇന്ന് അവർക്ക് ജോലി ഇല്ല
ആഹ് അന്ന് ജോലി ഇല്ലല്ലേ ഉം ഏഹ് സ എന്താ ജോലി
ഒരു ഡ്രൈവറ ആാണ്
ഉം ഉം ഡൈവർന്ന് പിന്നെ കുടുംബക്കാാര് ഇന്ന് പോകുവോ
ഇല്ലല്ല ഒരു ന വാപ്പാന്റെ ആണ്ട് കഴിഞ്ഞിട്ടേ പോകുള്ളൂ
ആഹ് വാപ്പാന്റൊണ്ടന്താ
നാളെയനെ
നാളെല്ലേ ഉം ഉം ഇന്നങ്ങനെ
ഇന്നാ ഒക്കെട്ടിം എന്നാ ഓക്കെ
ആഹ് എന്നായിക്കോട്ടെ ശരി ഇമ്മ ഇമ്മച്ചിയെ